ഹലോ ആഹ് എന്താവർത്താനം കേക്കണണ്ട് ഉം പണിക്ക കഴിഞ്ഞാ നല്ല വർത്താനം
പണി കൈ്യനേ പിന്നെ ചോറും കറിയൊക്കെ ആക്കിച്ച പോന്നണ് ഇന്ന് പിന്നെ ഞായറാഴ്ച അയനെക്കൊണ്ടേ എല്ലാം നമ്മുക്ക് തിരക്കില്ലല്ലോ അല്ലെങ്കിൽ രാവിലെ സ്കൂള് മദ്രസ്സ് ഓഫീസ്ന്ന് പറഞ്ഞ് രാവിലെ ചോറും കറിയൊക്കെ ആക്കിയിട്ട് അകൃതി ആയിരിക്കും ഇന്നിപ്പോ അതൊന്നുംല്ല മഴ മഴ ഇണ്ട് എവിടെ
മഴ ഇണ്ടേ ഇന്ന് മഴയാണ് ഫുള്ള്
ആഹ് എല്ലായിടത്തും ഉണ്ട്ല്ലേ ഉം ആരെ വിളിച്ചാലും ഇപ്പ തന്നെയാണ് ഉം
മഴ ഇല്ലാ ഇല്ലാ പറഞ്ഞിട്ടേ ഇപ്പ മഴയുടെ പെയ്യൽ തുടങ്ങി
അയ ശരിയാ പെയ്താ പറയും ഓ എന്തരു മഴയല്ലേ പെയ്കില്ലെങ്കിൽ പറയും മഴയ ഇല്ല എന്ത് അതെ അതാ മ്മളക്ക അവസ്ഥ എന്താ ചെയ്യണ പിന്നെ ചായ കുടിച്ച ഇല്ലേ വർക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ എന്തെങ്കിലും നോക്കുന്നല്ലാണ്ട് ഞമ്മള് വീട്ടില് കുട്ടികളെ കുറിച്ച് ഇരിക്കാണ്
ആഹ് ഹൗസ് വൈഫ് ആണ് ഇല്ലെ ആഹ് സെയിം എന്റതും അങ്ങനെ തന്നെയാണ് മൂന്നാളാണ് മൂന്നാളാണ്
ആഹ് ഇങ്ങ എന്ത് ചെയ്യണ്ടോ
ഇല്ലടാ ഞാൻ ഒന്നും ചെയ്യണില്ല ഞാനും ഹൗസ് വൈഫ് തന്നെയാണ്
ഉം ഞാന് ഓരോന്നക്ക നോക്കൂട്ടോ ഓൺലൈന ആയിട്ട് ഇങ്ങനെ
ആഹ് അങ്ങനെ ഞാനും ചെയ്യുന്നുണ്ട് ഓൺലൈനിയിട്ട് നമ്മക്ക് നമ്മള ആവശ്യത്തിനക്കെ എന്തെങ്കിലുക്കെ ഉണ്ടാക്കണെങ്കില് കൈെല്ല എന്തേലും ഉണ്ടായാൽ നല്ലതല്ലേ അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ടൊങ്ങെ എന്തേലുമൊക്കെ നോക്കും
ഉം ഇപ്പൊ എന്തെങ്കിലും വേറെ ചെയ്യലുണ്ടോ
ഇല്ലേ
ഉം
ആഹ് ഇപ്പൊ എന്താ പറയാ ഓൺലൈൻ ആയിട്ട് ഇപ്പ ഞങ്ങള് എന്താ പറയാ ഞങ്ങള് എന്റെ പിന്നെ ഇവിടെ മൂത്തച്ചി ഉണ്ട് എളാപ്പന്റെ മരുമോള് ഒരോള് അപ്പോൾ ഓള് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും തുടങ്ങിയാലോ ഇൻസ്റ്റഗ്രാമിൽ
ആഹ് ആഹ് നിങ്ങക്ക് ടെലികാളിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ
ടെലികോളിംഗ് ഒക്കെ ചെയ്യാം പക്ഷെ അതിന് പിന്നെ എഡ്യൂക്കേഷൻ എന്ത പ്ലസ് റ്റു ആണ്ടേ മിനിമം
വേണ്ട വേണ്ട പത്ത്ണ്ടായാലും മതിയട്ടെ ഏഴ് മതി
തന്നെ
ഞാൻ ചെയ്യണ്ട്, ചെയ്യാൻ നിക്കണ്ട്
ആഹ് അത് അങ്ങനെയാണെങ്കി ഓക്കെ ആയാണ് ഞാനേ
മീഷോ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ
ആഹ്
ഒരു പ്ലാറ്റ്ഫോം ആണ്.
ആഹ് അത് ശരി, ഞാനേ ടെലികോളിങ് ആഹ് കേക്കണണ്ട് അങ്ങട്ട് കേൾക്കണില്ലേ?
ആഹ് അല്ലെ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ടിനൊക്കെ പോലെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നത്. അതിലിങ്ങനെ നമ്മള് കസ്റ്റമർ കെയർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാ,
ആഹ്, അതിന് നമുക്ക് പിന്നെ ടെൻത്ത് മതിയോ?
ഓഹ് ടെൻതോ ഏതും മതി, നമുക്ക് എന്താണ് സംസാരിക്കുള്ള കഴിവ് മതി ബസ്റ്റ്
ആഹ് ആഹ് അങ്ങനെയാണെങ്കിൽ ഓക്കെ
ഉം പിന്നെ അതുപോലെ ഈലൊരു കണ്ടീഷൻള്ളന്നെച്ചാ ഓ ൺ ലൈൻ ട്രയിനിഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റോ?
ആഹ് അത് കൊഴപ്പല്ല ചെയ്തു നോക്കാലോ,
നമുക്ക് ഷൊർണൂർല് മുപ്പതാം തീയതി ഒരു മീറ്റിംഗ്ണ്ട്. അയിൽ അറ്റൻഡ് ചെയ്യണാൾക്ക് നമ്മള് ഇനി പ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ പിന്നെതില എന്താണ് പേയ്മെൻഡ് കൊടുക്കണ്ടി വരും, ഇപ്പോ ഇതിൽ അറ്റൻറ് ചെയുന്നവർക്ക് പെയ്മന്റ് വേണ്ട നമക്ക് ഇതിൽ നേരിട്ടെന്നെ എൻട്രി കിട്ടും.
തന്നേ
ഉം
ആഹ്, അതല്ല വേറെന്തെങ്കിലും വേണോ വേറെന്തെ അല്ല ഇത് പിന്നങ്ങനെ ചെയ്യാലേ,
ആഹ് ചെയ്യാം നമ്മളിപ്പ ഞാനേ ഏ നമ്മളിപ്പോ കുറച്ച് നാല് മാസായി പ്പതില് ജോയിൻ ചെയ്തിട്ട്, മ്ക്ക് ട്രെയിനിങ് ഒക്ക കിട്ടിക്കൊണ്ട്ക്കാണ്. അപ്പ ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, കോഴിക്കോടും മീറ്റിങ്ങ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഇപ്പൊ ഷൊർണൂർള്ളത്. ഈ ഒരു മീറ്റിംഗ് കൂടിയാണുള്ളത്. അപ്പൊ നമ്മളടുത്ത് സാർ പറ
എ എപ്പളുംണ്ടാകോ അതോ,
ഇല്ല ഇല്ല മാസത്തില് ചെലപ്പം എല്ലാ മാസം മൂന്ന് മാസം കൂടുമ്പോ, ഓല് പറയണ സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ, ക്യാഷ് ഒക്കെ എന്താലും വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ തോന്നും, അടിപൊളി ട്രെയിനിങ് ആണ് ട്ടോ ഞാനൊക്കെ അറ്റൻഡ് ചെയ്തതാണ്, ഉം നമ്മക്ക് മാസത്തില് ഒരു എട്ടായിരൊക്ക കിട്ടും. ഫിക്സഡ് സാലറി ആയിട്ട്ണ്ട്ന്നെന്നാ പറയുന്ന്. ഉം ഒന്നല്ല നമുക്ക് എന്താണ് ഡ്ര ആഹ് അവർക്ക് നമ്മക്ക് അവര് ഈ കസ്റ്റമർ ഉണ്ടാവല്ലോ ങ്ങനെ ഒരു നമുക്ക് ഇപ്പൊരു ഡ്രസ്സ് വേണം കൂട്ടിക്കോളി ങ്ങക്ക്, നിങ്ങള് മീഷോ ലെ ഡ്രസ്സ് കണ്ടിലെ, അപ്പതിനെ പറ്റി തിന്റെ റേറ്റ് റ്റ് കാര്യങ്ങളൊക്കെ ചോയ്ച്ച് ഒരാൾ വിളിക്കാന്ന്മ്പോ ഞമ്മള് പറഞ്ഞ് കൊടുക്കല്ലോ,
ആഹ്
അതന്നെയാണ് പണി. പിന്നെ ഇതില് പിന്നെ ഈ ഒരു ഇത് ലോഞ്ച് ചെയ്തിട്ട് ട്ടില്ല, അപ്പോ അത് ലോഞ്ചിങ്ങിന്റെ ഭാഗായിട്ട് ചിലപ്പോ ഈ നമ്മളെ ഇതിനൊക്കെ കുറിച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അറിയാനൊക്കെ കസ്റ്റമർ വിളിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാ അങ്ങനത്തൊക്കെ ഇതാണ്. നമ്മളിപ്പൊ ചെയ്യ എല്ലർക്കും വർക്കൊക്കെ ഒരുമിച്ചേന ഈ ഒരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞിട്ട്, ഓഫ് ലൈൻ കഴിഞ്ഞിട്ട് എന്താലും എല്ലാർക്കും ഒരുമിച്ച് വർക്ക് തൊടങ്ങും.
ആഹ് അല്ല നമക്ക് വർക്ക് നമുക്ക് വീട്ടിന്നന്നെ ചെയ്തൂടെ ഓൺലൈൻ ആയിട്ടെന്നെ ചെയ്തൂടെ?
വർക്ക് ഓൺലൈൻ തന്നെയാണ്. ഓഫ് ലൈൻ എപ്പളെങ്കിലും വെക്കുമ്പഴേ, കാരണം ഓഫ് ലൈനിന്നെക്കെ ഓൺലൈന ലൊന്നൂടെ നമുക്ക് ട്രെയിനിഗ് കാര്യങ്ങളൊക്കെ, നമുക്ക് എല്ലാ തോലെ ചെലവാ, ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്രീയാണ്. പിന്നെ ബുക്കായാലും പേന ആയാലും ഒന്നും കൊണ്ടോ വശ്യല്ല നമ്മള് പോയ ഫോട്ടോക്കെണ്ടെ വയ്യേക അയച്ചെരുണ്ട്. അപ്പ നല്ല, നമുക്ക് ഒന്നന്നേ ഉണ്ടായിട്ടുള്ളൂ ഒരു ട്രെയിനിങന്നെ കിട്ടി. അതി നമ്മള് പോയി ഇനിയിപ്പോ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചില ആളുകൾക്ക് പാലക്കാട്, ആഹ് ഭാഗത്തുള്ളവർക്കൊക്കെ ഷൊർണൂരിലേക്കാണ് എളുപ്പംന്ന്പർഞ്ഞ് കോഴിക്കോടിനേക്കാളും, ബസ്സിലൊക്കെ വര്നെ എന്തായാലും അപ്പൊ അവർക്ക് വണ്ടീയിട്ട് ഷൊർണറും കൂടെ വെക്ക്ന്ണ്ട് അപ്പ ആ ഷൊർണൂർ മീറ്റിംഗ് അറ്റൻറ് ചെയ്യാൻ പറ്റുന്നുന്നത്ങ്ങൾക്ക് ഇലെക്ക് കൊണ്ടരന്ന് സേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരാൾക്ക് അവസരം പറഞ്ഞു കൊടുക്കാണല്ലോ അവർക്ക് ഉം അതെ നല്ലതായി കിട്ടുമ്പോ അവരുടെ പ്രാർത്ഥനയും കൂടി നമ്മുക്ക്ണ്ടാവും
ആഹ് അല്ല ഇങ്ങൾ പറഞ്ഞത് നന്നായിട്ടോ ഇങ്ങനൊ ഒരു ജോബ് ഇലതോന്നും ഞാൻ അറിഞ്ഞില്ലട്ടോ കാരണം ഞാനേ ഞാന് പത്ത് എട്ടാംക്ലാസ് കിഞ്ഞിട്ട് പഠനം നിർത്തിയത നിർത്തിയത വച്ചാൽ ന്റെ കല്യാണം കഴഞ്ഞ് പിന്നെ പഠിക്കാനൊന്നും പറ്റീട്ടില്ല അപ്പൊ ഞാന്, ഞാനിങ്ങെ നോക്കും എന്തെങ്കിലും ഇപ്പോ ജോബിനന്തെങ്കിലും പറ്റോ എന്തെലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റോ പ്പോ എന്തിനും മിനിമം പ്ലസ് ടു വാണന്ന് പറിം അപ്പൊ പിന്നെ ഇങ്ങനെ അയ്ല് താട ഇരിക്ക്ണ സമയത്താണ് പയാളങ്ങനത്
ഉം ഉം ആഹ് ആഹ് അതെ ഇതുപോലെ ഞാന് കൊറേ കരണതിക്ക് കൊണ്ടന്നിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യമായി നിൽക്കുന്നൊരൊക്കെ ഓരക്കെതിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനിപ്പ ഷോർണൂര് പോവാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്
ഏഹ് ഇതന്നാ ഇത് പറഞ്ഞത് അടുത്താഴ്ചേ
മുപ്പതാം തീയതിയാണ് കേട്ടോ മീറ്റിംഗ് വരുന്നത് ഞാൻമാമിനോട് അതിൽ ആട് ആഡ്ചെയ്യൻ പറയാ നിങ്ങളെ ഗ്രൂപ്പില്
ആഹ് ആയിക്കോട്ടെ പറ
ങ്ങളെ നമ്പർ കൊടുത്ത് ആഹ് അതെ ങ്ങക്ക് വാട്സആപ്പിലും കൂടെ മെസ്സേജ് അയക്കണ്ട്
ആഹ് ആയിക്കോട്ടെ എന്തായതാലും ങ്ങൾ പറഞ്ഞത് നന്നായിട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങന ഓരോന്ന് നോക്ക എന്തെങ്കിലുംഒരു വർക്ക് നമുക്ക് ചെയാൻ പറ്റ നമക്ക് എന്തങ്കിലും എണിങ്സ്ണ്ടാവണത് നല്ലത്
ആഹ് അതെയാണ് ഞാനും അങ്ങനെണ് വീട്ടിനോക്കെ ഈ കുട്ടികളെ വെച്ചിട്ടേ ഞാനൻ ആദ്യം നല്ലോ ബ്ല ഈ ഓൺലൈനിൽ വർക്ക് ചെയ്യണ ഒരാളേനു ഞാൻ മാനേജർ ആയിട്ടും കോയ്‌സ് എൻ്റതായ നമക്ക് സംസാരിക്കാനുള്ളത് ഇണ്ടായ നമുക്ക് എവിടെയും കൊയപ്പല്യാലോ ആപ്പൊ അങ്ങനെ നിക്ക സമയത്താണ് ഇവളെ വയറ്റിലുണ്ടായതിൽ നിർത്തിയതാണ് അപ്പൊ പിന്നെ അത് നിർത്തിയ സമയത്ത് എന്തോ പോലെയാണെനിക്ക് കിട്ടാ സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും നമ്മുടെ അമ്മമാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അസ്ബന്റ് മാർക്ക് ഗിഫ്റ്റ് കൊ ടുക്കാനൊക്കെ നമ്മക്ക് ഇപ്പൊ എന്തൊരു സാധനം വാങ്ങാണെങ്കിലും ഒരു ആഗ്രഹ ഇതൊന്ന് വാങ്ങാൻ കഴിഞ്ഞീനെകി നഞമ്മൾ ആഗ്രഹിക്കൂലേ ഒക്കെ അസ്ബന്ഡുമാരെങ്ങനെ ഇതാക്കണല്ലോ നമ്മള് ഒന്ന് വാങ്ങി തരുവോ ചോദിച്ചിട്ട് അപ്പോ ഓലെന്നെ സപ്പോർട്ട് ചെയ്യണെങ്കി നമ്മക്ക് ഒരു നമ്മളെ കൈൽ എന്തെങ്കിലുണ്ടായാലേയ് ഒരു സുഖാണ് ആഹ് അപ്പൊ നിർത്തിയ സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എപ്പ എപ്പളും ഓരോന്ന്കാണുമുംങ്ങനെ നോക്കും ആ സമയാത്താണ് ഇതിന്റെ കയ്യിൽ വന്നത് അപ്പത് എല്ലാംഒരു അടിപൊളിയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആഡ് കണ്ടിട്ട് കൊടുത്തതാണ് ഉം ഇപ്പ താ ഞാനും എന്റെറെ ഫ്രണ്ട്സ് ഒക്കെ ണ്ട് ഇതിൽ ആ പ്പൊ കേട്ടിടുത്തോളം ഒന്നും ന്നും കുഴപ്പല്ല അപ്പൊ ഞങ്ങള് ട്രെയിനിങ്ങില് പോയി ഓഫ് ലൈനിൽ പോയി ആ സമയത്തും കുഴപ്പില്ല സാറൊക്കെ നല്ലതാണ് നമക്ക് വർക്കിലെ ഇറങ്ങാൻ പോവാണ് സർ വരെ ഒരു ഒരുപാട് ആളുകളുണ്ട് പൈസൊക്കെ ഇറക്കിയിട്ട് ഇതില് ബുദ്ധിമുട്ടായി ആളുകൾ മറ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരുപാട് പൈസ എറക്കി ക്കി കടം വന്നോലൊക്കെയാണ് ഇപ്പ ഇതിലുള്ളത് നമ്മളതില് നമ്മള്തിക്കെപ്പൊ സാറെ നിങ്ങൾക്കവിടെ നഷ്ടപ്പെട്ടത് ഞാൻ ഇതിലൂടെ അങ് തിരിച്ചു തരുന്നാണ് അങ്ങനെല്ല ഇവര് വേറെ പ്ലാറ്റ്ഫോം മ്ല് ചില ആളുകൾ അഞ്ചു ലക്ഷം എഹ് എത്ത ലെ അമ്പതിനായിരം ക്കെ കൊടുത്ത് ഇറക്കിയിട്ട് അവർക്ക് നഷ്ടം വന്നതേ
ഉം അതായതില് നമുക്ക് പൈസ എറക്കേണ്ട ആവശ്യന്നില്ലല്ലോ
സർക്കണ്ടാ അങ്ങനല്ലേ വേറെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ നഷ്ടം വന്ന് കടം വന്നവരൊക്കെണ് നമ്മളതില് ഇപ്പോ ഇതില് ഈറ്റ്ള്ളത് ന്ന് അത് മനസ്സിലായോ നിങ്ങക്ക് ആഹ് അതെ അപ്പൊ സാറ് പറഞ്ഞെ ഇത് നിങ്ങളെ സഹായി പ്ലാറ്റ്ഫോമാണത് അതെല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളതല്ലാ ഞമ്മ ക്കരു ഇൻവെസ്റ്റ്മെന്റുല്ല അതാ ഞാൻ പറഞ്ഞ ഈ ഷൊർണ്ണൂർ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർക്ക് ഒരു ഇതൂല്ലെ ഇനി വരുന്നാൾക്ക് ട്രെയിനിങ്ങിനൊക്കെ ഫീസ് ഇറക്കേണ്ടി വരുന്ന് ഇനി ടെലികോളിങ്ങിന് വർക്ക് വരുന്നത് ഉം
ആഹ് ഉം
അപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു അവസരം കൂടിയാണ്ന്ന് സാറ് തന്നീന് അപ്പൊ ഞാങ്ങ് പറഞ്ഞു നോക്കിയതാണ് നിങ്ങളുടെ അടുത്തെ അങ്ങന ആഗ്രഹം ഇണ്ടെങ്കിലോ വിചാരിച്ചിട്ട്
ആഹ് നല്ല ആഗ്രഹം ഇണ്ട് നിങ്ങള് പറഞ്ഞത് എതായാലും നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പ ഞാന് ഞാ ടെലികോളറിൻ്റെ തന്നെ നോക്കും പിന്നെ ഈ ജോബ് വേക്കൻസി ന്നൊക്കെ പറഞ്ഞട്ട് കാണിക്ക ക്കോലോ അപ്പൊ അതിലൊക്കെ കോളിഫിക്കേഷൻ പ്പം നീയും മിനിമം പ്ലസ്ടു പ്ലസ്ടു പ്ലസ്ടു പറഞ്ഞിട്ട് മ്മക്ക് പ്ലസ്ടു ഇല്ലല്ലോ അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇങ്ങനെ
ആഹ് നിങ്ങക്ക് നസ്സ് മൈന്റ് അതുപോലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങക്ക് മലയാളം സംസാരിക്കാൻ കയിയോ അടിപൊളിയായിട്ട് എന്നാ പിന്നെങ്ങക്ക് ഇതില് എന്തായാലും ഞാൻ ങ്ങളെ ആടെ എത്തിക്കുംന്ന പറഞ്ഞെ നമ്മക് നിക്ക് അങ്ങനെ കൊറെേ അച്ചീവ്മെന്റ്സ് ഉണ്ട് ട്ടോ കാറായിട്ടും മറ്റായിട്ടും മാർച്ചയിട്ടും
ആഹ്
എത്രായാലും ഞമ്മള് എഫേർട്ട് എടുത്താ മ്മക്ക് എന്തായാലും ഉണ്ട് ബേസിക്സാലറി എവിടെയും പറയലില്ല ബേസിക്സാലറി വരെ കിട്ടുന്നുണ്ട് തില്
ആഹ്
ഉം നമ്മളല്ലേ ഒരു എനിക്കൊക്കെ സമ്മാനം ലെ നമ്മക്ക് എന്താണ് കൊസ്റ്റ്യൻ ചോയ്ക്കണെ ആൻസറൊക്കെ പറയുന്നതിന് ഞമ്മക്ക് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് സാറ് ഗിഫ്റ്റ് ആയിട്ട് വാച്ചക്കെ അയച്ചന്നിട്ടുണ്ട്
ആയ ക്വസ്റ്റ്യൻസ് പറയിമ്പോ എങ്ങൻത്തെ കൊസ്റ്റ്യൻസ് വര
ക്വസ്റ്റ്യന് അർഞങ്ങനല്ല നമ്മളിങ്ങനെയെ ഗൂഗിൾ മീ എടുക്കുന്ന സമയത്ത് സാറെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ എന്തെങ്കിലുക്കെ നമ്മളെ ആഹ് ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചോയിക്കും അപ്പൊ ഞമ്മൾ ഫസ്റ്റ് റ്റാരാ പറയുന്ന അങ്ങനെ സാറ് അങ്ങനെ ഫസ്റ്റ് പറയുന്നവര് ക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ന്നൊക്കെ പറഞ്ഞ് പറയലിണ്ട് അങ്ങനെ ഒരു തവണ എനിക്ക് വകിട്ടി ചിട്ട് ഉം കൊറെേ ആൾക്കാരിക്ക് ഫുഡ് കഴിക്കാൻ പൈസ കൊടുക്കുന്നിണ്ട് ഉം ഉം ഉം പിന്നെ നമുക്ക് ട്രെയിനിങ്ങിനെ പോവുമ്പോ നമ്മ ഒരു ചിലവൂല്ലാട്ടോ നമുക്ക് പോണ വണ്ടിക്കൂലി മാത്രേള്ളൂ
ആഹ് പിന്നിത് ലേഡിസോൺലി ആണോ അതോ
ലേഡീസ് ഒൺലി ലേഡീസ് ഒൺലി ആണ്
അഹ് ശരി
ഇപ്പൊ ഈ ടെലികോളിങ്ങിന്റെ വേക്കൻസിയാണിള്ളത്
ആഹ് ഏതായാലും നിങ്ങ ഇന്റെ നമ്പർ കൊടുക്കീ
ഉം ആഹ് ഞാൻ കൊടുക്കാട്ടാ
ഏഹ്
ആയിക്കോട്ടെ, ഞാൻ വിളിക്കാട്ടാ ന്നാല്.
ആഹ് ആയിക്കോട്ടെ ശെരി ശെരി.
ന്നാ ശരി ഉം.